ഹലോ കേൾക്കുണ്ടോ? ഞാനിപ്പോ ആദ്യ ഒരു കോള് ചെയ്ത്ട്ടോ, അന്റെേക്ക് വന്നോ?
ഇല്ലാ.
അത് എന്താ അങ്ങനെ പോയി.
മ്മ്ഹ്.
അങ്ങനെന്റ കൊറെേ കോളുകൾ പോവ്ണ്ട്.
ഏഹ്
പിന്നെ എന്താ വണ്ടി എങ്ങനെ കേ വണ്ടീന്റെ എന്താ പറഞ്ഞേ?
വണ്ടി ആഹ് ആ ആ അപ്പ ആർ സി പേപ്പറ് അയിന്റെ തെറ്റി കെടക്കണോണ്ടാണ് അത് നന്നാക്കാത്തത് പിന്നെ നമ്മക്ക് തര്ണ ഒരു ആളുണ്ടല്ലോ, പ്പ അയിന്റെ മകന്റെ അടു ട്ടാണ് അയിന്റെ വണ്ടിള്ളത്.
ആഹ്, അയ് ഇപ്പോ ഓൽക്കന്നെ കിട്ടില്ല തോന്നുണ്ടല്ലേ ഓലെ വർത്താനം കേട്ടിട്ട് അന്ന്.
ആഹ്, അപ്പൊ ഇനി അത് ഞമ്മല് ഇങ്ങനെ ചോയ്ച്ചുമ്പം വേറെപ്പ ഇങ്ങനെ ആര്ടെേലും കിട്ടുവോ?
വേറെ ആര്താ വേറെ അര്തുല്ല. റെന്റിന് എട്ക്കാൻ കഴിയോ നമ്മള് കൊറെ വട്ടായില്ലേ പറെണെ.
ഉം അത് ചോയിച്ചി അന്വേഷിച്ചീലല്ലോ.
ഇല്ല
ഉം ഞങ്ങളെ ക്ലാസ്സ്ന്ന് ഇപ്പ ഞങ്ങള ഹിസ്റ്ററിന്റെ ഭാഗായിട്ട് ഒരു ട്രിപ്പ് പോണം ങ്ങനെ പ്ലാൻ ചെയ്യണ്ട്.
ആഹ്, ഐജിനോട് പർഞ്ഞി എവ്ട്ക്കാ സ്ഥലം ഒറപ്പിച്ചോ?
ആയ്യ് സ്ഥലം ഒറപ്പിച്ചില്ല അത് സേറ് പറയലാ ആക്കാരം.
ആഹ
ഇപ്പൊ പേരൊക്കെ അയിന്റെ ഇങ്ങനെ ലിസ്റ്റ് വിടാൻ തുടങ്ങിയിണ്
ആ ഞങ്ങടെ എന്തോ ഒരു ക്യാമ്പിന്റെ ലിസ്റ്റ് ഒരു അതില് എന്റെ പേരൊക്കെ ഉണ്ട് പൂവെ അറിയില്ല ഉപ്പ സമ്മയിക്കണം
ആഹ ഞങ്ങൾക്ക് പിന്നെ ഈ ഡിസംബറില് ഞങ്ങക്ക് എൻ എസ്എസിന്റെ ക്യാമ്പ് ഉണ്ടാവും അത് പത്ത് ദിവസോ ഏഴ് ദിവസോ ഉണ്ടാവും
ഉം പിന്നെ നാളെ
കാഷു വേണ്ടല്ലോ ഡിസംബർ പത്ത് ദിവസം വെക്കേഷനില് ആ ക്യാമ്പേക്കാരം
ആഹ് പിന്നെ നാളെ ഇപ്പ ഒരു സർവേക്ക് പോവാണ്ട് ഇജ് വരണേ
അത് എവിടെ
അത് സർവവേ ആയ അങ്ങനെയല്ല അടികൊടെ ഇല്ലേ ഏ ന്തേലും കൊക്കകോള ലുള്ള ഷോപ്പില് കേറിയിട്ട്
കൊക്കകൊള എല്ലാ ഷോപ്പിലും ഇല്ലേ
ആഹ് എന്നാ ഇല്ല ഷോപ്പ്ന്ന് ഈ ആഴ്ച എത്ര കൊക്കകോള വി ഓര്ക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി ഇങ്ങനെ രണ്ട് ചോദ്യം ചോദിക്കണം
അപ്പൊ എങ്ങനെ പറഞ്ഞതാ ഓല് വിചാരിച്ച് നമ്മളെന്ത് തട്ടിപ്പ് ഒക്കെ കണക്കെടുക്കണോ ലോ വിചാരിച്ച ന്ത്‌ ഓലെ കച്ചവടം പൂട്ടുംന്ന് വിചാരിച്ച് പറഞ്ഞു തരോ
അറിയില്ല ആ ഒരു പ്രോജക്ട് മസെ ചൊവ്വാഴ്ച അത് പ്രസന്റ് ചെയും വേണം
അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി ഞങ്ങളൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നതാണ്
ഐ ഡി കാർഡൊക്കെ ഇട്ട് പോവല്ലേ
ആഹ് ഏ ഐഡി കാറെഡ് ടോക്കെ നോക്കാം ഐ ഡി കാർഡ് നമ്മുക്ക് ജസ്റ്റ് ഒന്ന് കയ്ൽ പിടിക്കാ
ഐ ഡി കാർഡ് ഇടണം പിന്നല്ലേ ഓലോട് ചോദിച്ചന് തെളിവിന് ഫോട്ടോ ഒടുക്കണം
ഇമ്മി അങ്ങനെയൊക്കെയാണെങ്കിൽ പോല് സമയോ
ഉം ന്നാ ഓലക്
ആഹ് ഇങ്ങനെ അതെ ഇല്ല അല്ല ഐ ഡി കാർഡ് ഒക്കെ ഇട്ട് പോയിലോട് ഇങ്ങനെ കാര്യം പറയാ ആറിയം
ആഹ് ആഹ് കാര്യം പറയണം അല്ലേത്താ വേറെ കടടുങ്ങാനാച്ച്
ഏ റെയിഞ്ച് പോവുണ്ടല്ലോ
ഇന്നാ
റെയിൻ
കോളേജിൽന്ന് ഈ ഇങ്ങനത്തെ ഒരു സർവേ വാണ്ടി വന്നത്
റെയ്ഞ്ച് പോവണ്ട്
അതാ മറ്റേ കസിൻ വി
ആഹ് ഇപ്പൊ റെഡി ആയി
കേൾക്കണ്ടോ
ആഹ് ആഹ്
അത് മറ്റേ കസിന് വിളിക്കണണ്ട്
ആഹ് അതന്നാ എടുക്കണ്ട
ആഹ് ഓരോട് ഇങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി വരും
ആഹ് അനിയൻ ഫോൺ തരോ ഒരു ഫോട്ടോ എടുക്കാന്
ഇൻക്ക് അറിയില്ല
ഉം വണ്ടി ണ്ടേല് നമ്മക്ക് ആവിടുത്ത് പോയി ചോയ്ക്കാ പറ്റെയ്‌നില്ലേ
എങ്ങനെ എത്ര കടെൽ ചോയ്ക്കണം
രണ്ട മൂന്ന് ഷോപ്പില് ചോയ്ക്കണം ഇങ്ങനെ നൂറെണ്ണത്തിന്റെ കണക്കെടുക്കണം എങ്ങനെ അറിയോ
അങ്ങനെയാണെങ്കി വല്യ വല്യ അതിൽ കേറണ്ടി വരുവല്ലോ
മ മറ്റേ ഉം അവിടെക്കെ കേറി നല്ല തിരക്കിലോടുത്ത് കേറിയാ മ ടുത്ത് തല്ലോ ഓ തരിക്കിന്റെ ഇടല് ക്കൊക്കക്കോളാ ഒക്കെ തന്ന വിറ്റ് അഴിച്ചാല് അപ്പ എന്താ ചെയ്യാന് ഞമ്മള് ഇതെന്താറിയോ ഇതൊരു ടീം വർക്ക് ആണ്
ആഹ
അപ്പൊ ഞങ്ങള് ഹ്എന്താ ലീഡർ കുറച്ച് സ്ട്രിക്ട് ആണ് എന്താതിന് പ്രൈസ ഒക്കെ ഉണ്ട് നല്ലോ പറയ്ണോല്ക്ക് നല്ലോ ഇങ്ങനെ മാന സികമായി പറയുണ്ട്
ആ ആ അങ്ങനെയാണെങ്കിൽ അങ്ങന ഒരു കട നമ്മള് ലോഡഡ് ഫ്രൈസ് തിന്നാ പോണ അതാക്കിയാലോ
അവിടെ അയ്ന്കോക്ക കോള ഉണ്ടോ
ആ ഉണ്ടല്ലോ എല്ലാരും ആയി അതല്ലേ ഈ ലോഡർഫ്രൈസിന്റെ ബ്രോസ്റ്റിന്റെ ഒക്കെ കൂടെ ഓർഡർ ചെയ്യാ
എന്നന്നാ ഒന്നാ അവിടെ ചോദിക്കലേ
ആ അതാവുമ്പോ ആ ആറ് ചെയ്യാൻ നമ്മൾഎങ്കിലും കാര്യം പറഞ്ഞാൽ കുയപ്പൂ ഇല്ല
ആഹ പിന്നെ വേറെ ഏതാ ഞമ്മളെ ഹ്എളാപ്പാന്റെ കട ഇണ്ടാവോ
അവ്ടെ കൊക്കോ കോളഉണ്ടോ എളാപ്പന്റെ മൂത്താ പ്പൻ്റെ
ആര്തേലും
അവിടെ ഹോട്ടലില് ചിലപ്പോ ഉണ്ടോ ഇണ്ടാവമാ
ഞമക്ക് നോക്കി നോക്ക ക്കലെഅല്ലങ്കിൽ വിളിച്ച് ചൊയിക്കാം നമ്മക്ക് അരിക്കോട് അണ് പോയി ഓക്കെല്ലേ
ആഹ ആഹ
ഈ ഒന്ന് ഈ ഷോപ്പില് ചോയിക്കാ ഇജ് ആദ്യം പറഞ്ഞ
ആഹ ആഹ
പിന്നെ ഈ ഹോൾസെൽ ഷോപ്പിൽ ചോദിക്കണോ
അതാവുമ്പോ അന്റെ കക്കു നെ സി കെ അത് ഹോൾസെൽണ് അതാണോ ഒന്ന് ഹോൾസെൽ ഉള്ളത്
ഹോൾസെയില് ചോയിക്കാൻ പറ്റോ അറിയൂല റീട്ടെൽ ഷോപ്പ് എന്നാ പറഞ്
ഏ ഇന്നാ പിന്നെ റിട്ടൈൽ എന്നെ നോക്കാം
ആ ആ ആ അപ്പൊ അത്ഒന്ന് നാളെ മറ്റന്നാളും തീരുമാന ആക്കണം എന്നിട്ട് തിങ്കളാഴ്ച അത് ഒരു റിപ്പോർട്ട് ആക്കി കൊടുക്കണം എന്നിട്ട് അത് ചൊവ്വാഴ്ച പ്രസന്റ് ചെയ്യണം നിങ്ങള് അഡ്മിഷനൊക്കെ തുടങ്ങില്ലേ ഹലോ ഹലോ കേൾക്കില്ല കേൾക്ണ്ടോ
ആഹ്
ഇങ്ങളെ അഡ്മിഷൻ തുടങ്ങിയോ
ആ അഡ്മിഷൻ തുടങ്ങ
ആ ഞങ്ങളത് ഇപ്പോഇങ്ങനെ കൊറെ ഇമ്മമാരും ഇങ്ങനെ വന്ന് കൊണ്ട് നിൽക്കാഅപ്പൊ ഞങ്ങൾക്ക് സാറുമാരൊക്കെ വരല് കുറവാ
ആഹ് അതുകൊണ്ട്ന്നാ ഞങ്ങള ഇന്ന് ഉച്ചക്ക് വിട്ടീഞ്ഞത്
ആ ഇജ്എൻ എസ് എസ് ഇലോണ്ട് എന്താ ഹെൽപ്പിൻ ഡെസ്കിൽ ഹെൽപ്പിൻ ഡെസ്കിൽ ഉണ്ടോ
ഏ എഅയിലൊന്നു ഇല്ല കാരണം എന്താ അറിയോ ഞങ്ങക്ക് ഇപ്പോ ഞമ്മള് ലീവ് എടുത്താൽ ക്ലൈയിം ചെയ്യാന്
ആഹ്
ഇപ്പം പുതിയ റൂൾ ആയതോ ണ്ട് ഒൻപത് ക്ലൈമേ പറ്റൂള്ളൂ
ആ ആ അപ്പൊ അങ്ങനെ കൊറെ പരിപാടി
അ ഇപ്പറന്ന് അത് നാലഞ്ച് ഏ അതല്ല പോവാൻ പറ്റും പക്ഷെ ഇപ്പളെ ഞങ്ങ നാലഞ്ച് ക്ലൈം ആയി യീണ്
ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ
എന്ത്
അങ്ങനെ ആയോണ്ട് പോവാൻ പറ്റൂലല്ലേ
തുടങ്ങിടല്ലോ അപ്പത്ത അത് നാലെണ്ട് ക്ലൈമ ആയി ഹലോ കേൾക്കണണ്ടോ
ആ
ഹലോ
ആഹ് കേൾക്ണ്ട്
കേൾക്ക്ണ്ടോ
കേൾക്ക്ണ്ട് ജി പറഞ്ഞോ
ഇപ്പ ജൂണില് തുടങ്ങിട്ടല്ലേ ഉള്ളൂ
ആഹ്
ഇപ്പൊ ജൂണില് തുടങ്ങീട്ടല്ലേ ഉള്ളൂ
ഞാൻ പറയണ കേ
ക്ലാസ് അപ്പൊ ഇപ്പ ഒൻപത് ക്ലൈമേ പറ്റൂ
ആഹ്
ഞങ്ങൾക്ക് പറഞ്ഞാല് ഒരു കൊല്ലത്തില് ഒൻപത് ക്ലൈമേ പറ്റുള്ളൂ
ആഹ് ആഹ് അപ്പൊ ഇപ്പൊ തന്നെ അഞ്ചെണ്ണ ആയിന്നല്ലേ
ആ ഒരു മാസയപ്പോത്തിനു അഞ്ച് ക്ലൈം ആയി അപ്പൊ ഇഞ്ഞുണ്ട് പതിനൊന്ന് മാസം
ആ
അപ്പൊ ഞങ്ങൾക്ക് ക്ലൈം അധികം ചെയ്യാൻ പറ്റൂല അപ്പൊ ഞങ്ങള് പോയില്ല അതിന് മെയിന ആയിട്ടുള്ള രണ്ട് ലീഡർമാരും ഉണ്ട് ഓല് മാത്രമേ ഇപയ്ല് നിക്കലുള്ളൂ
ആഹ് അപ്പൊ ഓൽക്കി ക്ലൈമിങ്ങിന്റെ പ്രശ്നല്ലേ
ഇതായതുകൊണ്ട്
ആഹ്
ഓലോണ ഇതിന്റെ ലീഡർമാരാണ് ഓലോണ ഇത് നടത്തുന്നത് പിന്നെ എം എസ് എഫിന്റെയും ഏ അങ്ങനത്തെ ഓരോ ഇതായതുകൊണ്ട് ഓലാണ് ഇപ്പ നടത്തുന്നത് അപ്പൊ ബാക്കിയ കുട്ടികളൊന്നും ഇപ്പ അയി പോവലില്ല കാരണം പോയാളി ക്ലൈമുക ട്ടൂല ഞങ്ങളെ പ്രസന്റ് ഒരു പകുതി പോവുകയും ചെയ്യും
ആഹ ഈ പാർട്ടിൽ ഉണ്ടെങ്കില് അങ്ങനെ കിട്ടും
ആഹ ആഹ
ആഹ വായി അറ്റൻഡൻസ് കിട്ടും ക്ലെയിം ചെയ്യാൻ കഴിയും എന്നാ ന്നാ ഓകേട്ടോ
ആഹ ആഹ